അലോ
എന്താ പര് വാടി?
എന്താ അങ്ങെനെ ഉം പിന്നെ വീട്ടിലുണ്ട്. ഉംപ്പൊ കൊർച്ച് കഴ്‌ഞ്ഞ ചോലിക്ക് പോണം ഇങ്ങളെന്താ പരിപാടി
ഞാൻ ഇന്നൊരു ജോലിയുടെ ഇന്റർവ്യൂ ഇണ്ടായിരുന്നു അപ്പൊ അയ്ന് വേണ്ടി ഇങ്ങെനെ പോവാണ്ടി തെയ്യാറാവെര്ന്നു. എന്താവെച്ചാല് ഒരു കമ്പനിയാണ് എയർ ഇന്ത്യയുടെ ഒരു കമ്പനിയുടെ അയ്ന്റൊരു ഇന്റർവ്യൂ ഇണ്ട് അപ്പോ അയ്ന് വേണ്ടി പോവാന് ഏഹ്, അയ്നുള്ള കൊറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കെനു. പോല ചോദിക്കുന്ന ഓരോ കാര്യങ്ങള്ണ്ട് നമ്മക്ക് ഇന്നിപ്പോ ജോലി കിട്ടണങ്കി വലിയ പാട ഒന്നാമത് ഓല് ഇങ്ങനെ കുറെ വിദ്യാഭ്യാസ യോഗ്യതക്കെ ചോയിക്ക്ണ്ട് നമ്മക്കനെ അറിയ ഇന്ന് ഇപ്പോ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യത ഉണ്ട് ജോലി കിട്ട കിട്ടണങ്കില്ന്ന് കാരണം വലിയ വലിയ കമ്പനിക്കർക്കൊക്കെ ഇപ്പോ ജോലിയില് വിദ്യാഭ്യാസം മാത്രല്ല ഇപ്പോ നോ പുറമെ നമ്മളെ ആഹ് കയിവ് ഇപ്പോ സ്കില്ലിന്ക്ക പ്രാധാന്യ ഉണ്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടന്നെ അഞ്ചാറ് ജോലിക്ക് അപക്ഷിച്ചിട്ട് ഇപ്പോ ഒരു ജോലി ഇന്ന് ഒരു ഇറർവ്യു ഉണ്ട അയിന് പോയോക്കട്ടെ കിട്ടിയാ കിട്ടി അങ്ങനെള്ള കാലം ബുദ്ധിമുട്ടാ ഒന്നാമത് കാലത്തിന് അനുസരിച്ച് ഇപ്പൊ ഒരുപാട് ആള് നമുക്ക് നമ്മളെ നമ്മെ ജനങ്ങള് ഒരുപാട് കൂടി പക്ഷെ ജോലി കൂട്ണില്ല ആഹ് ഒരു പ്രശനണ്ട്. അതുകൊണ്ടന്നെ ഭയങ്കര മത്സരാണ് ഈ മേ മേ ഈ ഒരു ജോലിയുടെ മേഖലയില്. പിന്നെ ഇപ്പോ ഞാൻ മനസ്സിലാക്കാ ഈ ജോലിയൊന്നു ഇഞ്പ്പ ഇല്ലെങ്കി നിരാശ്യപ്പെടണ്ട ആവശ്യല്ല. പിന്നെ സ്വന്തായി ട്ടെ എന്തെങ്കിലൊക്കെ തൊടങ്ങ ആ ഒരു ഉദേശ ഇന്റെ ഒരു ഇത് ഇപ്പോ ഇഞ്പ്പോ നമ്മള് ഇതുംമ്പാടിയൊന്നു നോക്കും ഇപ്പൊ കിട്ടിയില്ലെങ്കില് സ്വന്തായിട്ട് എന്തെങ്കിലൊക്കെ ബിസിനസ്സ് തൊടങ്ങിയ അ അതിനൊക്കെ ഉഷാറായി കൊണ്ടുവന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്ന്ട്ട് ഒരുപാട് ആൾക്കര്ക്ക് ജോലി കൊടുക്ക അങ്ങൻത്തെ രീതിയിലൊക്കെ ചിന്തി നമ്മക്ക് വെയ്ക്കണം കാരണം നമ്മളെ കൊണ്ട് ഒരുപാട് ആൾക്ക് ഒരു ഉപകാരം ഇണ്ടായിക്കോട്ടെ. അപ്പോ അല്ലാതെ ഞമ്മള് ഇങ്ങനെ ഒരു ജോലി കിട്ടാതായല് അയിന്റെ സങ്കടത്തിൽ നിക്കല്ല വാണ്ടിയെത്. ഇപ്പടുത്തൊരിത്തില്ക്ക് എറങ്ങി പൊറ അമ്മക്ക് അത്ര ഒരി അമ്മളെ അമ്മള് ഇങ്ങനെ എപ്പോയും ഞമ്മളെ മനസ്സിനെ ഞമ്മളെ ശരീരത്തിനെ ഇങ്ങനെ പോയി പ്രചോദനങ്ങനെ കൊടുക്കണം. ഞമ്മക്ക് മറ്റ് നമ്മുക്ക് സ്വന്തയിട്ട് ഒരു ഇത് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ആ ജോലി കൊടുക്കുന്ന രീതിയെ കൊണ്ടുവരാം അങ്ങനത്തെ രീതിക്കെ ചിന്തിച്ചോളണം ഇത് ഇപ്പോ ഒന്നാമത് പറഞ്ഞ പോലെ. ഒരുപാട് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാന് ഞമക്കനെ അറിയാല്ലോ ഞമ്മളക്കെ ഒരുപാട് ജോലിയിലേക്ക് പോയ ആൾക്കാര പിന്നെ തുച്ച വരുമാനത്തില് ജോലി ചെയ്തൊക്കെ അവസരൊക്കെ എനിക്ക് ഇണ്ടായിക്കണ്. അപ്പൊ ഇതെന്തായാലും കാര്യഗൗരവത്തിൽ എടുക്കണം അപ്പോ ഞാനിപ്പോ അതിന് വേണ്ടി ഇങ്ങനെ പോവാൻ നിക്കായിരുന്നു. ഇങ്ങള് എന്താ ജോലി കാര്യങ്ങളൊക്കെ ജോലി ഉണ്ടോ നിങ്ങക്ക്?
ആ ഇണ്ട് ഇണ്ട് ഷോപ്പില് അതായത് ഇന്ന് നെലവില്. ഞമ്മക്ക് അറിയാ ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട് നിർബന്ധമായ അത്യാവശ്യമായ ഒര് കാര്യം ജോലി എന്നുള്ളത്. കാരണം ജോലി ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല ദൈനംദിന സാധനങ്ങക്കൊക്കെ ഓരോ ദിവസങ്ങളും വെല കൂടിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ജോലി ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയൂല ജീവിതത്തില് ഒരു ജോലി ഉണ്ടായി ന്നതിന് അല്ലെങ്കി ജോലി ചെയ്യുന്നതിന് ഒട്ടനവധി ഗുണങ്ങള്ണ്ട്. കാരണം. ഞമ്മക്കുള്ള ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമാനാണ്. ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം അതേപോലെ തന്നെ വസ് ത്രം, പാർപ്പിടം എന്നിവ കണ്ടെത്താന് സ്ഥിരമായ ഒരു വെരുമാനം ഞമക്ക് വേണം. അത് ഒരീസ്തിനുള്ള വെരുമാനല്ല സ്ഥിര വെരുമാനം ഞമ്മള് കണ്ടെത്തണം. കാരണം നമ്മളെ നിത്യജീവിതത്തില് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ എന്ത് പിന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇതിനൊക്കെ നമുക്കറിയാം ഓരോ ഭക്ഷ്യസാധനങ്ങൾക്കും ഓരോ ദിവസം വെല കൂടി കൊണ്ടേ ഇരിക്കാണ്. ഏഹ് അപ്പൊ ഞമ്മളടുത്ത് അത് വാങ്ങണെങ്കി ജീവിക്കാൻ അമക്ക് ഭക്ഷണം അത്യാവിശ്യാണല്ലോ അ പ്പോ ഭക്ഷണാധനങ്ങള് വാങ്ങണെങ്കിൽ ഞമ്മളെ കുടുംബങ്ങക്ക് വാങ്ങി കൊടുക്കണങ്കിലും അതിനൊക്കെ ഞമ്മളെട്ത്ത് ക്യാഷ് വാണം. അതിന് നമുക്കൊരു പിന്നെ സ്ഥിര വരുമാനം നമ്മളെന്ത് ചെയ്യണം കണ്ടെത്തണം. അതേപോലെ തന്നെ ഒര അത്യാവിശ്യമായൊരു കാര്യമാണ് വസ്ത്രം എന്നുള്ളത്. ആ വസ്ത്രം വാങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ കീഴില് കഴിയുന്ന പിന്നെ ഞമ്മളെ ഉത്തരവാദിത്തത്തിൽ കഴിയുന്ന ഞമ്മളെ കുടുംബങ്ങള് അവർക്കൊക്കെ ഭക്ഷണം. അവരുടെ ചെലവ് അതേപോലെ തന്നെ പാർപ്പിടം ഞമ്മളിപ്പോ ഒരു വീട് കയറ്റിയാല്. ഉം ആ വീട്. കെയറ്റാന് സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ വെരും പിന്നെ സിമന്റ് കല്ല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെലവുകൾ വരും മാത്രല്ല അത് കൊണ്ട് നടത്തെണങ്കി അതിൻ്റെ ഏഹ് വെദ്യുതി ചെലവ് അതുപോലെ തന്നെ മറ്റു ചെലവുകളൊക്കെ ഒരു വീട്ടില് അത്യാവശ്യമായ ഒരുപാട് ചെലവുകളുണ്ട് അയിനൊക്കെ ഞമുക്ക് ഒരു നിത്യ വെ രുമാനം അത്യാവശ്യമാണ് അതില്ലാതെ നമുക്ക് എന്തയ്യാൻ പറ്റൂല മുന്നോട്ട് പോകൻ കയുല അപ്പഞമ്മക്ക് ര് സ് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം അയിന് നമ്മളൊരു വരുമാനമാർഗം കണ്ടെത്തണം ങ്ങക്ക് എന്താ ഇവിഷയത്തില് പറയാനുള്ളത്
അത് നിങ്ങള് പറഞ്ഞരു കാര്യണ് അത് നമ്മുക്കി ഇന്ന് ജീവിക്കണങ്കി നല്ല രീതിയിൽ ഒരുപാ ട്പൈസ വേണം ആഹ പൈസ ഉണ്ടവുക എന്നത് ഒരിക്ക ലും സ്വന്തമായിട്ട വരൂല അപ്പഞമ്മള അധ്വനിക്കാത ഒരിക്കലും പൈസ ഇണ്ടാകാ ൻ കയ്യുല അത്പ്പ നമക്ക് ആരടുത്ത് നോക്ക ഏത് വലിയ ബിസ് നസ്ന്മാര്ണെങ്കിലുംഅവര് അവരുടെ ഒരു പ്രായത്തില്നല്ല കഠിനാധ്വാനം ചെയ്തു അതിന്റെ ഫലണ് ഇപ്പോഒരു കണി അനുഭവിക്കുന്നത് ഇപ്പ ഇിപ്പോ ഒരു ജോലിചെതിങ്കലും പറഞ്ഞിട്ട് കാര്യം ഇല്ല ഓല് അന്ന് ത്തെ കാലത്ത് നല്ല രീതിയിൽ അധ്വാനിച്ചോണ്ടാണ് പിന്നെപ്പ ഇന്ന് ച്ചനമ്മുക്ക് നമ്മുക്ക ന്നെ റിയാ നമ്മുടെ നാട് നമ്മുടെ ഇ ന്ത്യ ചോണ്ടിരിക്ക്ന്നവലിയ പ്രശ്ന മാണ് തൊയ്ജോയ് തെയ് ല്‌ല്ലായ്മ അഥവാ യുവാക്കളടയില് നമക്ക് റിയ യുവത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയസമ്പദ്ഘടന ആ ഇന്ത്യയുടെ അടിസ്ഥാനം കിടക്കണത് ഈ യുവത്വത്തിലാണ് അപ്പ ഇത്തറയും യുവാ ഒര്പാട് യുവാക്കള് ജോലി രഹിതരായിട്ട് അല്ലെങ്കി ന ല്ല ആഗ്രഹിചജോലി കിട്ടിന്നില്ല ഇതാണ് ഇതിന്റെ ഉദ്ദേശം ജോലി ചെയ്ത ദ്ദേശഅവർക്ക് ജോലിണ്ട് പക്ഷെ ഒന്നാമത ആ ജോലിന്ന അവരുടെ യോഗ്യതക്ക നുസരിച്ള്ള ജോലിയ അല്ല പിന്നെ തുച്ഛ വര്മാനം അങ്ങത്തെ രീതിയക്കെണ് അപ്പ കൃത്യമായി അവരിഷ്ടപ്പെട്ന്ന അവര്ക്ക് താല്പര്യള്ള ജോലികള് കിട്ടാൻ കൊറവാണ് പിന്നെ പറഞ്ഞപ്പളാണ് ഞമ്മക്ക് ക്കെഅിറിയ ഞാനൊക്കെ ചെറ്പ്പത്തിനായന്ന് കാലത്ത് വ എനിക്ക് ഒരു ഒര്നല്ലൊര് ജോലി കിട്ടുന്നു മ്പ് പല ജോലികളിലും പോയിട്ട്ണ്ട് ഇപ്പ നമക്കറിയ ഏ മ്മള ഒരു മിച്ചർ കടെപോട്ട്ണ്ട് അയ്നൊരു ചപ്പാത്തി മ്പിന് പോയിട്ട്ണ്ട് പിന്നെ മറ്റുള്ള നമ്മള ഈ കല്യാണ പരിപാടികൾക്ക് ഭക്ഷണ വിതംഭാഗ മേഖലയിൽ പോയിട്ട്ണ്ട് അങ്ങത്തെ ഒരുപാട് പരിപാടികളി ടെ ഇത്തര ജോലികളി ചെറുതായിട്ടും വെല്തായിട്ടും പോയിട്ടുണ്ട് പലപ്പോഴുംഞമ്മളഅനുഭവിക്കണ ചെല തുച്ഛ വരുമാനണ് അവിടെ ഈ പല മുതാളിമാര മ്മോട് കാണിക്കാ കാരണം സ്വാഭാവികമാണ് കുട്ടിള ആവുമ്പോ കുട്ടികളോ ട്അയിന്റെ തായ രീതി വിവേചനംബുദ്ധി പല മുതലളിമാര്കണിക്കാറ് കാരണംകുട്ടികളുടെ എടുത്താല് കൊറച്ച് കൊടുത്താ മതില്ലോ എൻ്റെ അനുഭവം വെച്ച് എന്റെ ഒരു സുഹൃത്തുണ്ട് അവന് അവന്പ്രത്യേക ഒരു ചെറിയ പ്രായയിരുന്നു ഒരു പയിനെച് പയിനെട്ട് വയസ്സക്ക ആയിട്ടുള്ള യിന്പയിനെട്ട് പയിനേ ഴ്ആ ഒരു പ്രായത്തില ഒരു ജോലിക്ക് ഒരു ഒരു കട കളക്കാരെ വിളിച്ചു ണ്ട് ചട്ട അവര് കുടുക്കുന്നത് വെറും ഈ ന്നൂറ് രൂപക്കെ ഒര ദിസം കൊട്ക്ക അത്രത്തോളം വിവേചനം പല മുതലാളിമാരും ഇന്നത്ത് കാണിക്കന്നണ്ട് അപ്പ ഇത്തരം രീതിയില് ഏഹ വവളരെ കർശനമായിട്ട് തന്നെ ഈ വിശയത്തില് ഒര്പാട് കർശന നടപടി കുട്ടകളെ നമ്മുടെ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ജോലിയുടെ ടൈമിങ്ങിനും ഇത്തരം കാര്യങ്ങളിലക്കെ
അതെ ഞനമ്മ ളെന്ത്യ്യണം പിന്നെ ജോലീനെ പറ്റിയിട്ട് നമ്മക്കറിയാം ജോലി ഒരു അത്യാവശ്യള്ള കാര്യണ് അതുപോലെ തന്നെ ആഹ ജോലി എന്നുള്ളത് ഇപ്പ ഇന്ന് സമൂഹത്തി തന്നെ ഒരുഞമ്മൾക്ക് ആളുകള എടയില് വിലവാണെന്നുണ്ടെങ്കില് ഒരു ജോലി വണം അല്ലങ്ക പൊതുവേ അങ്ങനണല്ലോ പറ യ്പണിയും തൊയിലൊന്നുല്ല പിന്നെ ഒരു അവനക്കിപ്പോ ഒരു കല്യാണം അന്വേഷണം വരുമ്പം പോലും ആദ്യം ജോലി യാണ് അന്വേഷി ക്ക അപ്പ പൊതുവേ ഒരു ജോലിയുള്ള ആളുകളെ ആ ള്കൾക്ക് തന്നെ എന്ത് യ്യ വെല ഉണ്ടാവുള്ളൂ സമൂഹത്തി തന്നെ മാത്രല്ല ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കയും എന്തൊരു ജോലിയാണെങ്കിലും അയിന്നൊക്കെ ഓരോ അറിവുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ഒരു ജോലിയും നമ്മൾ നിസ്സാരായി കാണാൻ കയ്യൂല ഒന്ന് നമുക്ക് പിന്നെ എന്താ നിസാരമാക്കി കളയാനോ അല്ലെങ്കി എനിക്ക് കെയ്യൂല എന്നുള്ള ഒര് പിന്നെ പിന്നെ ഒരു ചിന്ത ആടെ വരാൻ പറ്റൂല പരിശ്രമിക്കണം എന്നാണ് പരിശ്രമിച്ചാ വിജയിക്കുമെന്നാണല്ലോ അപ്പൊ ഏതൊരു ജോലിയും ഇഞ്പ്പം ചെറിയ നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങളായിക്കോട്ടെ അതിനൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു വെലയും മഹത്വവും ഉണ്ട് യാചി ഏഹ് കഴിവുണ്ടായിട്ടും യാചിക്കുന്നതിനേക്കാള് അഭിമാനം സ്വന്തൊര് ജോലി ഉണ്ടാകുന്നതാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക് മറ്റുള്ളവരുടെ മുമ്പിൽ കടം വാങ്ങിയിട്ടും മറ്റും യാജന നടത്തുമ്പൊ അത് സ്വയം അഭിമാനം നഷ്ടപ്പെടാണ് അത് അർഹതപ്പെട്ടോൽക്ക് നമ്മൾ കൊണ്ടോയി കൊടുക്കാണ് വേണ്ടത് ഇവടെ നമ്മുള് ജോലി എന്നുള്ള നമ്മുക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ള കാലത് ത്തോള ഞമ്മളെന്തെയ്യല് ജോലി ചെയ്യല് അതിലൊരു അഭിമാനംണ്ട് അതില് അങ്ങനെ അധ്വാനിച്ച് തിന്നുമ്പഴാണ് നമ്മുടെ മനസ്സിലേക്കും ഞമ്മളധ്വാനിച്ച പൈസ ചെലവഴിക്കുമ്പോ അത് നല്ല കാര്യങ്ങൾക് ചെലവഴിക്കുമ്പോ നമുക്കൊരു സന്തോഷണ്ടാവും അതേപോലെ തന്നെ പിന്നെ ഒരുപാട് കഴിവുകൾ വർധിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസം അതായത് ഉത്തരവാദിത്വങ്ങള് വിജയകരമായി പൂർത്തിയാക്കുമ്പോ സ്വയം ബഹുമാനവും ഒരു ആത്മവിശ്വാസവും നമുക്കെന്തെയ്യുന്നു വർധിക്കുന്നു അതേപോലെ തന്നെ പിന്നെ ആഹ സമയത്തിന്റെ കൃത്യനിഷ്ഠത പാലിക്ക ഒരു ജോലി നമ്മള് ഏറ്റെടുക്കുമ്പോ കൃത്യസമയത്ത് അവടെ എത്താൻ കഴിയ ആഹ സമയം പൂർത്തീകരിച്ച് അവടെ ജോലി ചെയ്യ ഉള്ള ജോലി ന്നല്ല ആത്മ് മാർത്തയില് ചെയ്യ അത് സ്വാഭാവികമായിട്ട് ചെലപ്പോ പിന്നെ ചെല സാഹചര്യങ്ങളാ നമുക്ക് ശക് ക്തമായ പനിയോ അല്ലെങ്കി വൺ പോവാൻ വൈക്ക് യാത്രക്ക് വല്ല വണ്ടി കേട് വന്നിട്ടൊ അങ്ങനെ ന്തേകെ തടസ്സങ്ങൾ വന്നാ അതവടൊര് കാരണമാണ് അത് നമ്മളവരെ എന്തെയ്യാ ആഹ ജോലി ചെയ്യുന്ന കമ്പനിയിലോ അവടെ ഞമ്മള് അറിയിക്ക അപ്പം ഞങ്ങട്ട് കൃത്യനിഷ്ഠത സമയത്തിൻ്റെ ക്രമീകരണൊക്കെതീല് പ്രത്യേകം ശ്രദ്ധിക് കണ്ടൊരു വിഷയാണ് ഇങ്ങകെന്താ
അതെ അത് ഒരു കാര്യാണ് എന്താച്ചാല് നമ്മളെ ഒരു ജോലി നമ്മള് ഏൽപ്പിച്ചാല് അത് ഭംഗിയായി ചെയ്തൊട്ക്ക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം അഥവാ പലർപോയും ഞമ്മള് കണ്ടിട്ടുള്ളാണ് ഇപ്പൊ പല ഹോട്ടലുകളിലൊക്കെ ജോലി കേറുന്ന പല ആളുകളും എങ്ങനെയെങ്കിലൊക്കെ ജോലി തീർക്കണം ഏങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയില്താണ് വൃത്തി ഉദ്ദേഷിചെ ഒരു ജോലിക്കും അതിന്റേതായിക്കാണ്ട് ഒരൊരു ചുറ്റുപാടുണ്ടാവും ഈ ജോലി ഇങ്ങനെ തീക്കണം പക്ഷെ പലരുംചാല് എങ്ങനെങ്കിലൊക്കെ പൈസട്യാ മതിന്ന് ചിന്തണ്ടാവും ഒരിക്കലും ആഹ ചിന്ത നമ്മളെ ഇണ്ടാവാൻ പാടില്ല മറിച്ച് അമ്മള് ചിന്തികല്ച്ചാല് നമുക്ക് എങ്ങനെ ആഹ ഒരു ജോലി വളരെ ഭംഗിയോടെ ചെയ്തൊട്ക്കാം എങ്ങനെ ആഹ ഒരു കച്ചവടം നമുക്ക് ആവശ്യപ്പെടുന്ന ആവശ്യക്കർക്ക് എങ്ങനെ കൃത്യമായ രീതിയിൽ ചെയ്തൊടുക്കാംന്ന രീതീൽ നമ്മൾ ചിന്തിക്കണം പലപ്പോഴും ഒരു വലിയ ബിസിനസ്മാരൊക്കെ പറയുന്ന കേൾക്കാ നമ്മളൊരു ജോലി ഏല്പ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ തലായിട്ട് നമുക്ക് ചെയ്യാൻ വെയ്ക്കണം പലപ്പോഴും അമ്മള് വേറെ ജോലിപ്പം നമ്മള് ജോലി കഴിഞിട്ട് മറ്റൊര് ജോലി എന്തേലൊക്കെ രീതീല് ഒയിവ്ണ്ടെല് അവടെ പോയി അവടിം സഹായിക്കണം അങ്ങൻത്തൊരു ചിന്താഗതി മനസ്സിലാക്കുന്നത് അതാണ് ഒരു വിജയിക്കാനുള്ള ഏറ്റവും മാർഗം പിന്നെ ങ്ങള് പറഞ്ഞപ്പോലെ നേർത്തെ പറഞ്ഞ കാര്യാണ് എന്താ വച്ചാല് ഇന്ന് നമ്മുടെ സുദായം ഇതിനേ ഈ ജോലി എന്നുള്ളത് വെല്ല്യരു ഒരു ഘടനാക്കി മാറ്റി ഇത് വെല്ല്യൊരു അടിസ്ഥാനമാക്കി മാറ്റി ഇപ്പൊ ഇങ്ങള് പറഞ്ഞ പോലെ എന്തിനും വില കിട്ടണേ നമ്മുടെ സമുദായത്തിന് തല ഉയർത്തി നടക്കണെങ്ക ഇപ്പ ജോലി നല്ല ജോലി വേണം ഞാൻ പറയാ കല്യാണത്തിന് അടക്കംനമ്മൾ കല്യാണം ആലോചിക്കാൻപോകുമ്പോ വീട്ടുക്കാർ പെണ്ണിന്റെ വീട്ടുക്കാർ ചോദിക്കും പിന്നെ അവനെന്താ യോഗ്യത എന്താ അവനുന്താ ജോലി എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ഈ പലരും നല്ല നല്ല കല്യാണങ്ങളൾടക്കം നല്ല ജോലി ഉണ്ട് കിട്ടുന്നുണ്ട് വലിയ വലിയ പൈസ ഇല്ല്യേലും ഇല്ലെങ്കിലും നല്ല ജോലിയുള്ള ആളെ എഹ പല ഈ വലിയ വലിയ കുടുംബക്കാർ ഇങ്ങനെ ചോയ് തേടിയിട്ട് കണ്ടുപിടിക്കുന്നെ അപ്പൊ ഈ ജോലി എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യയിട്ട് നമ്മൾ കാണണം കാരണം നിങ്ങള് പറഞ്ഞ അതുപോലെ ഇത് ഇന്ന് ഇപ്പോ സമുദായം വലിയ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാണ് ഈ ജോലിയെ തരംതയത്തിയ രീതിയിൽ ഒക്കെ കൊണ്ടുപോകാൻ പറ്റില്ല്യ ല്ലോ നല്ല യോഗ്യത ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും നല്ല ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ സമുദായത്തിൽ തലയുയർത്തി നടക്കാലോ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ എല്ലാരും ഒരു വിലുണ്ടാവും പറ ഓടക്ക് നടന്നാലും ബഹുമാന നല്ല ജോലി ഉണ്ടായി അപ്പൊ അത്രത്തോളം വലിയ രീതിയിൽ ന ജോലിക്ക് തന്നെ നല്ല രീതിയിൽ പ്രത്യേകതകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇനിയും കാലം പുരോഗമിക്കും തോറും ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും വ ഇതിന്റെ ഒരു പ്രാധാന്യത വർദ്ധിക്കുകയാണ് അപ്പൊ അതിന്റെതക്കൊണ്ട്ുള്ള ബുദ്ധിമുട്ടും കാര്ങ്ങളൊക്കെ ഉണ്ടാവും നേടിയടുക്കാന് അപ്പ പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപര കാര്യം എന്താണ് നിങ്ങൾക്ക് വേറെ പറയാനുള്ളത്
ഞങ്ങൾ പറഞ്ഞത് നല്ല അഭിപ്രായങ്ങളാണ് പരിശ്രമിക്കുക എന്ന സമൂഹത്തിലൊ ഒരു വെലിയ നിലയൊക്കെ വേണെങ്കിൽ അവര് സ്വന്തമായ ഒരു അഭിമാനത്തോട്ടെ ജീവിക്കണം എന്നുണ്ടെങ്കില് അതിന് നല്ലൊരു ജോലി ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ജോലിയുണ്ടായാൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പിന്നെ എനിക്കിപ്പ ഒരു ജോലിടെ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് നമുക്കിപ്പോ താൽക്കാലികമായിട്ട് ഇപ്പോ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്ക ലെ
അതെ നമുക്ക് അവസാനിപ്പിക്കാം എന്നാ ശരി
ഓക്കെ ഓക്കെ ശരി